ഹലോ ഹലോ കേക്കുന്നില്ലേ
ഹലോ കേക്കാമോ
ആഹ് കേക്കാടാ റേഞ്ചിഷു ആണന്ന് തോന്നുന്നു
ആ കോള് നേരത്തെ കട്ടായും ചെയ്ത്
കട്ടായി ഞാൻ എനിക്ക് കാണുന്നുല്ലായിന്നു ഞാൻ കുറേ നേരം ഹലോ ഹലോ പറഞ്ഞോണ്ടിരുന്നു
ആന്നോ എനിക്ക് ഈ നമ്മള് സംസാരിക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റല്ലോ അതിങ്ങനെ പെട്ടെന്ന് നിന്നപ്പൊ ഞാൻ നോക്കി
ആഹ്
അന്ന് എനിക്ക് മനസ്സിലായി കോള് കട്ടായി പോയിന്ന് അപ്പൊ റേഞ്ച് ഇഷ്യൂ തന്നെ അതുകൊണ്ടാ കോള് കട്ടായെ ആായേ
ആഹ് ഞാനിപ്പോ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് നോക്കി നോക്കട്ടെ ഇനി ഇവിടത്തെ പ്രശ്നാണോ എന്തെങ്കിലും എററാണോന്ന് അറിയാന് കട്ടാവോന്ന് നോക്കി നോക്കാം
ആഹ്
ആഹ് നിങ്ങെന്താ പൂരിക്ക് കറി വെക്ക അപ്പൊ
ആ എനിക്ക് മുട്ടക്കറി ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ തോന്നേ മുട്ടക്കറിയാ വെക്കുന്നേ പിന്നെ കിഴങ്ങ് കറിയും വെക്കും ഇടയ്ക്ക്
ആഹ്
ഉം പിന്നെ അല്ല കിഴങ്ങിൻ്റെകൂടെ ക്യാരറ്റും ബീൻസും ഒക്കെ ഉണ്ടെങ്കി അതും
തേങ്ങ തേങ്ങാ പീരു തേങ്ങ പാല് ഒഴിക്കൊ
തേങ്ങ പാലൊഴിക്കാതെ തേങ്ങ അര
അരച്ചു ഒഴിക്കുംആ മുളക് പൊടി കൂട്ടാതെ പച്ചമുളക് ഇട്ടിട്ടൊ
ആഹ് പച്ചമുളക് ഇട്ടിട്ട് മസാല ഒക്കെ ഇട്ട് ആഹ്
ആഹ് അത് എളുപ്പാണല്ലോ പൂരി ഉണ്ടാക്കല്ലേ അധികം വട്ടം വേണ്ട പെട്ടെന്ന് പെട്ടന്ന് ചുട്ട് എടുക്കാലോ
മാത്രല്ല മറ്റേ പൂരിമേക്കർ ഉണ്ടല്ലോ പ്രസ് ചെയ്യുന്ന സാധനം അപ്പം അതിപ്പോ ബോളാക്കിയിട്ട് നമ്മൾ അയിനകത്തോട്ട് വെച്ച് ജസ്റ്റ് ജസ്റ്റൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും പൂരിക്ക് ചെറിയ വട്ടം മതിയല്ലോ
ആ ആ
ആ അതാവും അപ്പൊ പിന്നെ ഇച്ചുടെ എളുപ്പം അതാ ഭൂരി ഉണ്ടാക്കുന്നെ
ചപ്പാത്തിയാണെങ്കിലും സെയിം തന്നെ അല്ലേ രണ്ടും ഒന്നിൽ
ആ പക്ഷേ ആ ഇതിന് ഇച്ചിരി വലുപ്പം കൊറവാ അപ്പം ചപ്പാത്തിക്ക് ചപ്പാത്തിന്ന് പറയുമ്പോ ഇച്ചിരി വലുപ്പത്തിലുള്ളയാണല്ലോ
ആഹ് ആഹ് ചുട്ട് വരത്തില്ലല്ലോ ജസ്റ്റ് വട്ടം ആയി പരത്തി വരില്ലോള്ളൂ
ആഹ് പരത്തി വരത്തേ ഉള്ളൂ
ആഹ് ആഹ് ചപ്പാത്തി മേക്കറില് ചുട്ടും വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ
ആഹ് ഉണ്ട്ണ്ട് ഇലക്ട്രിക്കിന്റെ മറ്റേ കറണ്ട് കണക്ട് ചെയ്തിട്ട്
ആഹ ഞാന് യൂട്യൂബ് അങ്ങെ അഡവെർൈസ്മെന്റ് കണ്ടു മേടിക്കണം വിചാരിച്ചിട്ടാ
അത്തിപ്പോ നമ്മള് യൂട്യൂബിലായാലും റീലൊക്കെ കാണുമ്പോ ഓരോ കുക്കിംഗ് ചാനൽ ഒക്കെ ഇടുന്നതാണ്
നല്ലതാണോന്ന് അറിയത്തൂ ഇല്ല മേടിച്ചിട്ട് പാളപ്പോ പോയ ചിലപ്പോ ഓൺലൈൻ മേടിക്കുമ്പോളേ
ആഹ് ഓൺലൈൻ മേടിക്കുമ്പം ശ്രദ്ധിക്കണം നമ്മുടെ കൈയിൽ കിട്ടുന്ന നമുക്ക് ടെൻഷൻ ആയിരിക്കും
അതെ
ന്നടം വരെ
വാറന്റിയോ ഗ്യാരണ്ടി ഇണ്ടോന്നും അറിയത്തില്ല റിട്ടേൺ ഉണ്ടോന്നും അറിയത്തില്ല ചിലപ്പോ പ റ്റിപ്പേരു ആയി പോവും
അതാ പക്ഷെ ചില സാധനം നല്ലതായിരിക്കും കിട്ടുന്നെ
അതെ ഇലക്ട്രിക്ക്ക്കെ ആവുമ്പോ നല്ല എമൗണ്ടും വരൂലോ
ആഹ് വരും ഇപ്പം കടേന്ന് നേരിട്ടാണെങ്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട കൊടുക്കാം ആ ഇത് ചെലപ്പോ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും
അതെ
അന്നാലും നമ്മൾ ഉപയോഗിച്ച് രണ്ടു ദിവസം കഴിഞ്ഞാ പിന്നെ എന്താ ചെയ്യാൻ പറ്റും
പറ്റത്തില്ല
ആ അതാ
ടൈം എടുക്കും നമ്മളിങ്ങനെ പരത്തി പരത്തി പരത്തി വരുമ്പോ ഒരുപാട് ടൈം എടുക്കും
ആഹ ചപ്പാത്തിക്ക് കൊറേ ടൈം എടുക്കും
ഉം ആ റൗണ്ടിൽ വന്ന് പിന്നെ ചുട്ടുണ്ടാവുമ്പോ പിന്നെ എളുപ്പമാണ് പിന്നെ എന്തെങ്കിലും ഗോബാക്ക് ഉണ്ടോന്ന് അറിയത്തൂല്ല
ഇപ്പൊ പിന്നെ മാവ് കൊഴയ്ക്കാനൊക്കെ പുതിയ മിക്സിയൊക്കെ ഉണ്ടല്ലോ കൊഴയ്ക്കാനും അരിയാനും
അതെ അത് സെപ്പറേറ്റ് അല്ലേ അയില് നമ്മുടെ അരക്കാൻ പറ്റത്തില്ലല്ലോ
ആ അല്ല അല്ലാതെ തന്നെ ഇപ്പം പുതിയോരോ കണ്ടുപിടി ത്തങ്ങളല്ലേ എല്ലാം എളുപ്പമാക്കാൻ വേണ്ടീട്ട്
അതെ അതെ
പക്ഷെ ജോലിക്ക് പോന്നവർക്കൊക്കെ ആ ജോലിക്ക് പോകുന്നവർക്കും രാവിലെ ചോറും കറിയും വെക്കണ്ടുന്നവർക്കൊക്കെ എളുപ്പവാ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഏഹ ഉള്ളിയൊക്കെ അരിയാനായാലും
ഓൺലൈനിൽ എന്തേലും മേടിക്കാറുണ്ടോ
അങ്ങനെ ഓൺലൈനിൽ ഡ്രസ്സ് മാത്രേ ഏ ഞങ്ങളങ്ങനെ മേടിക്കാറുള്ളൂ ഡ്രസ്സോ പിന്നെ പിന്നെ അങ്ങനെ അധിക സാധനങ്ങളൊന്നും ഓൺലൈന് അങ്ങന അങ്ങ് വാങ്ങാറില്ല കൂടുതലും ഡ്രെസ്സാ വാങ്ങുന്നേ നോക്കീട്ട് നല്ല റിവ്യൂസ് ഒക്കെ നോക്കീട്ട് ആ അതെ അതെ
അതെ ഞങ്ങളും അതെ റിട്ടേൺ ഇള്ളതും പിന്നെ റിവ്യൂസും അങ്ങനെയുള്ളത് നോക്കീട്ട് വാങ്ങും
നമുക്ക് ഡ്രസ്സെക്കെ ആവുമ്പോ കാണുമ്പോഴേ അറിയാലോ
ആഹ
എന്തെങ്കിലും കൊഴപ്പണ്ടോന്ന്
ചയലപ്പോ മേടിച്ച മെറ്റീരിയൽ ആവില്ലേ ചെലപ്പോ കിട്ടുമ്പളേ കോ ട്ടൺന്ന് പറയും ചെലപ്പ മിക്സ് ആയിരിക്കും ആ ആ അതെ
പക്ഷെ ഞങ്ങക്ക് കിട്ടിയതില് ആഹ ഞങ്ങക്ക് കിട്ടിയതില് ഇതുവരെ അങ്ങനെ സൈസ് മാറുവോ കളർ മാറുവോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മള് കണ്ട ക്വാളിറ്റി തോന്നാത്ത ചെലതും കിട്ടീട്ടുണ്ട് ഷർട്ടൊക്കെ
ആ അതുണ്ട് ആ ഫോട്ടോയിൽ കാണുന്ന ആ നല്ല ലുക്കും കിട്ടുമ്പോ അത് ചെലപ്പോ മെറ്റീരിയല് ഒരു സുഖുല്ലാ
ആ ആ അത്ര ഭംഗി കൺത്തില്ല പിന്നെ രണ്ട് ഷർ ട്ടൊരുമിച്ച് വാങ്ങിയ്ല് ഒരെണ്ണം കൊള്ളായിരുന്നു ഒരെണ്ണം അത്ര നല്ലെല്ലായിരുന്നു കാണാരു ഭംഗിയില്ലായിരുന്നു. ഒരു അടഞ്ഞ കളറ്.
ആഹ്
പക്ഷേ ഫോട്ടോയ് കണ്ടപ്പോ അതിന് നല്ല കളറ്ണ്ട്. അത് നല്ലായിരിക്കും. തിം പറഞ്ഞാ വാങ്ങിയത്.
പക്ഷേ ആ സാധനം നമ്മള് പെർത്ത്ന്ന് മേടിക്കാണെങ്കി അയിലും കൂടുതൽ റെയ്റ്റുആവും.
ആണ് അത് ശെരിയാ നമ്മളീ ഡ്രസ്സ് തോനെയാ അങ്ങനെ വാങ്ങാൻ കാരണം ഓൺലൈൻ ആവുമ്പം കെർച്ചൂടെ നമുക്ക് ആയിരം രൂപണ്ടെങ്കി നല്ല രണ്ട് മൂന്ന് ടോപ്പൊക്കെ ചെലപ്പോ എടുക്കാൻ പറ്റും നല്ലത്.
കോളേജീപോകുമ്പോ ഒരുപാടെണ്ണം ഡെയ്ലി വേണല്ലോല്ലെ.
ആഹ് അതാ ഒരു പ്രശ്നം പിന്നെ കോളേജീ പോകുമ്പോ പിന്നെ ഞങ്ങക്ക് യൂണിഫോം. ഒരു ദിവസം നിർബന്ധായിട്ട്ടെണം വേണെങ്കിൽ നമുക്ക് മൂന്നൂസം ഇടാ ഒരാഴ്ചേൽ
ആഹ് നിർബന്ധോല്ല.
ആഹ് അപ്പ ഞാൻ മൂന്നൂസടും ഒരാഴ്ച.
ഏത് കേഴ്സാപൊ
ഏ ഡിഗ്രിക്കാ.
ആഹ്.
ആഹ് പ്പം ഞാൻ ടി ടി സി കഴിഞ്ഞിട്ടാ ഡിഗ്രിക്ക് പോയെ
ആതെ ഓഹ്
ആഹ് അന്നേരം. അത് അപ്പൊ മൂന്നൂസടുമ്പം പിന്നെ രണ്ടൂസം മതീ കളർ ഡ്രസ്സ്.
ഇപ്പേ ബി എ ഡിന് ഏ ഡിഗ്രി വേണം അല്ല ടി ടി സിക്ക് ഡിഗ്രി വേണെന്നോ അങ്ങനെ എന്തോ അല്ലെപ്പൊ.
ആഹ് ടി ടി സിക്ക് എൽ പിക്ക് ഡിഗ്രി ഇല്ലെങ്കിലും കെഴപ്പല്ല പക്ഷേ യു പിക്ക് ഡിഗ്രി വേണം.
വേണം.
ആഹ് നമ്മള് കേതെറ്റ്ന്ന് പറഞ്ഞെരു എക്സാമ്ണ്ട് അത്. ഏ അത് കേട്ടിട്ട് ഫസ്റ്റെഴുതാൻ ഡിഗ്രി വേണ്ട കേ തെറ്റ് സെക്കെൻ്റ് എഴുതണെങ്കി ഡിഗ്രി വേണം.
ഫസ്റ്റ് എഴുതികഴിഞ്ഞാൽ എൽ പി ടീച്ചർ ആവാനായിരിക്കും.
ആഹ് എൽ പി ടെ നമുക്ക് എക്സാമെക്കെ എഴുതാ
ആഹ് ആഹ്.
ആഹ് അതിനു വേണ്ടിയിട്ടൂടായിപ്പ ഡിഗ്രിക്ക് പോയേനിത് കഴിഞ്ഞിട്ട് പി എസ് സി ക്ക് വല്ലേം പോണം.
ആഹ് ആഹ് നല്ല കാര്യാ ഒരുപാട് വേക്കൻസി ണ്ടല്ലോ ഞാ ഞാൻ കോഴ്സ് കഴിഞ്ഞതാ വർക്ക് ചെയ്യായിരുന്നു.
ആന്നോ ആഹ് ഇപ്പൊ വാവയൊക്കെ ആയപ്പേ പാവയായി ക്കയായപ്പെ പാടായിരിക്കുല്ലേ
ഒരുകൊല്ലായിട്ട് പോവുന്നില്ല.
ആഹ്
പ്പ നിർത്തിയിരിക്കാ ഇനി കെർച്ച് ഒന്ന് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ. പി. എസ്. സി ഇതേപോലെ നോക്കണം അല്ലെങ്കിൽ
ആഹ് ഇപ്പം പി എസ് സി യുടെ പ്രായപരിധിയും കൂട്ടൃല്ലോ.
കൂട്ടി.
ആഹ് അപ്പം ഇപ്പൊ കൊറച്ച് ആൾക്കാർക്ക് ഇനി അവസരം കിട്ടി കൊറച്ചുകൂടെ
അതെ അത് കാരണം ഒന്ന് രണ്ട് വർഷം കൂടീട്ട് നമുക്ക് കൂടുതൽ കിട്ടും പിന്നെ ഈ മറ്റേ ഇതുണ്ടല്ലോ കാസ്റ്റിനനുസരിച്ചിട്ട് ഏ
ആഹ് അതെ അതെ ആഹ് ഉണ്ട് ഉണ്ട്ണ്ട്
നല്ല കാര്യാ
ആഹ്
കോളേജിൽ എങ്ങനെയാ പ്രൈവറ്റ് ബസ്സിനാ
അല്ല വീട്ടിന്റെ അടുത്ത് നിന്ന് കൊറച്ച് നടക്കാനുണ്ട് ബസ്സ് കിട്ടുന്ന സ്ഥലത്തോട്ട് ആ അപ്പം പോയിട്ട് ഇപ്പ കെ എസ് ആർ ടി സിയിലാ പോവുന്ന് ഇപ്പം ഏഫ്രീ ആണല്ലോ
ഇപ്പ ഫ്രീ ആണല്ലോ
മുമ്പ്
പോയ്ക്കോ ആ പോയ്ക്കോ അയിന് മുമ്പ് നല്ല പൈസയാവുല്ലേ
ആ കൺസെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു
കെഎസ് ആർ ടി സി യിൽ കിട്ടുവോ
ആ കെ എസ് ആർ ടി സി കൺസെഷൻ എടുക്കാം നമുക്ക്
ആണോ അപ്പൊ അത് എത്രേ നോർമൽ പ്രൈവറ്റിന്റെ അതേ ആ ആ
ഞങ്ങൾക്ക് ഒരു ദിവസം വണ്ടിക്കൂലി യഥാർത്ഥം നോക്കുവാണെങ്കിൽ എഴുപത് രൂപയാവും
ആ
അപ്പം കൺസെഷൻ എടുത്ത് ഒരു മാസ ത്തേ മൂന്ന് മാസത്തേക്ക് ഇടുവാണെങ്കിൽ ഒരുമിച്ച് മൂന്ന് മാസത്തേക്ക് അഞ്ഞൂറ്റമ്പത് രൂപ അടച്ചാൽ മതി
ഒന്നിച്ചടക്കണം ല്ലേ
ആ ഒന്നിച്ചാ മൂന്ന് മാസത്തേക്ക് അഞ്ഞൂറ്റമ്പത്
ആ ആ
ആ അപ്പൊ അത് ലാഭാ
അപ്പൊ ഡെയിലി കൊടുക്കണോ അതോ ഒന്നിച്ച് പേയ്മെന്റ് യ്യേ
അത് ഒന്നിച്ചാ നമ്മള് അക്ഷയില് കൊടുക്കുമ്പോ തന്നെ ആ കെഎസ്ആർ ടി സി നിന്ന് മെസ്സേജ് വരും ഇതുപോലെ പൈസ അടക്കാൻ അപ്പ നമ്മള് ഗൂഗിൾപേയോ ഫോൺ പേയോ അങ്ങനെ ഓൺലൈനായിട്ട് അടയ്ക്കണം
അപ്പൊ ഇടയ്ക്ക് നമ്മൾ ലീവ് ആയാലൊക്കെ അതൊക്കെ ഇതില് പോവൂല്ലേ പിന്നെ എക്സൻ്റ് ചെയ്ത് കിട്ടോന്നില്ലല്ലോ ആ ആ ലാഭാ ലാഭാ
ആ ലാഭവാ
ആ അതെ പക്ഷെ ആ ബസ് ഏത് കെ എസ് ആർ ടി സും കേയറാ
ഫാസ്റ്റില് കേറാൻ ഒക്കത്തില്ല
ആ ഓർഡിനറിയിലേ ഏതിലും കയറാ ഈ കാഡ് കാണിച്ചാൽ മതില്ലേ
ആ ഇപ്പൊ ഫ്രീ അങ്ങനെയാണല്ലോ ഓർഡിനറിക്കകത്തല്ലേ ഉള്ളൂ ഫാസ്റ്റ് കിട്ടത്തില്ലല്ലോ
സിറ്റിയൊക്കെ ഉണ്ടല്ലോ ടൗൺ ടു ടൗണും ഉണ്ടല്ലോ ഫാസ്റ്റിൽ മാത്രമില്ല
ആ ഫാസ്റ്റില് കിട്ടത്തില്ല നമുക്ക് ഓർഡിനറി ഏത് ബസ്സിൽ വേണമെങ്കിലും കേറാം ആ റൂട്ട് കോളേജിൽ പോവുന്ന റൂട്ട്ല് ആ
നല്ല കാര്യ ആയല്ലോ ഇപ്പോലെ
ആ അതാ അല്ലെങ്കിൽ എന്തുമാത്രം വണ്ടിക്കൂലി ആവും ഓരോ ദിവസവും പോണോങ്കിൽ മൂന്ന് വർഷം കോളേജ് പോകുമ്പോഴത്തേന് വലിയൊരു പൈസ വണ്ടിക്കുലിക്ക് വേണ്ടി മാത്രം പോവും
അതെ ഇപ്പ കൊറച്ച് സേവ് യ്യാലോ
ആ അതാ കൊറച്ച് സേവ് ചെയ്ത് ചെയ്യാ അത്രയും വണ്ടിക്കൂലി ആവത്തില്ല
അതെ എടാ ഞാനിപ്പ വിളിക്കാവെ
ആ ശരി ശരി